ആഹ് അതെ എവിടുന്നായിരുന്നു ഇത് ആര? മനസ്സിലായില്ല?
ആഹ് ഞാന്. ഇപ്പൊ പെരുന്നാളെ കായിറ്റി കുറച്ച് ആടിനെ വാണം അപ്പൊ പരസ്യം കണ്ട് പത്രത്തിലേ അപ്പൊ കണ്ട്വിളിച്ചാണ്.
ആ നിങ്ങള് ഏതു ഭാഗത്ത്ന്നാണ് നമ്മളെ മലബാർ ഏരിയയിൽ നിന്ന് തന്നെ.
ആഹ് അതെ മ മ മേലാറ്റൂര് ഭാഗത്ത് ന്നാണ്.
ആഹ നിങ്ങക്ക് എത്രണ്ണ വേണ്ടുത്? എങ്ങനത്തെ? എത്രണ ഉദ്ദേശിക്കുന്നെ ഏത് പ്രായത്തില്ല്ലേ?
പ്പ നമളെ പള്ളിക്കമ്മറ്റി മാ എന്താ ആടാളെ റക്കാന കേരി ത്ക്ക്ണെ കഴിഞ്ഞ വർശം പോത്തിനെ ഇറക്കിട്ട്. പറ്റിച്ചില്ല ന്നാ മൊത്തത്തിൽ പ്പൊ കറിയണെ ഇപ്പൊ ആടാളെ മൊത്തം.
ട്ടിയേണ്ട
ആഹ പള്ളിക്കല്ലെ അപ്പൊ ഏകദേശം ഒരു നാപ്പതാടിനെ വാണം.
നാ നാപ്പതാട് ല്ലെ. ആടിനെ ആടിനൊക്കെ ഇപ്പ അറിലെ? ഇപ്പൊ നല്ല വെലയാണ് ഇപ്പോ പയിലേറെ കൂടെ ഇത് ഇ ഹോസ്പോട്ട് ഓൺക്ക് ആഹ്
അവിടെന്താ നല്ല ശബ്ദം കേൾക്കണത്
ആഹ് അതെ അവിടെ കെറച്ചെ എന്താ ആൾക്കാര് വന്നിക്കണെ വാങ്ങാന് ആടിനെ വാങ്ങാന്.
ആഹ്
ആഹ് ഇങ്ങളെയ് എരി പോ ചെറിയ ആടിൻകുട്ടികളെ മതിയോ അല്ല വലിത് ആടുകൾ വേണോ മൂത്ത ആടുകള് വേണോ? നമ്മളെടെത്ത് കൊറെ ആടുകൾ ഉണ്ട് എങ്ങനത്തെയാണ് വേണ്ടു.
ആഹ് ഞങ്ങക്ക് പെരുന്നാൾക്ക് അറക്കാനാ അപ്പൊ എന്തായാലും രണ്ട് ദിവസത്തേക്ക് വേണം അറക്കാൻ അയകുകൊണ്ട്
ആ നമുക്കൊരി ഒരി ആറു വയസ് അഞ്ചു വയസ്സ് എന്നാ വല്ലാതെന്നാ വലുതും വാണ്ട ഒരി എടേ എറച്ചിയൊക്കെ ഒണ്ടാവണെ മറ്റേ
ആഹ് അത് മതി അപ്പൊ ഈ കൊ നമ്മളിപ്പോ എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നാ നിങ്ങളിപ്പോ വീട്ടിക്ക് എത്തിച്ചേരോ അതോ.? നമ്മളിപ്പോ അവിടുന്ന് കൊഞ്ചണോ?
നമ്മള് വീട്ടിക്ക് എത്തിച്ചേരാനുള്ള സൗകര്യം ഒക്കെ ഒണ്ട് പക്ഷെ അയിന്റെ സ്ഥലവും വ നിങ്ങള് തെരണ്ടിയിരുന്നുള്ളൂ വണ്ടി. കൂലി കാര്യങ്ങളും എടുക്കേണ്ടി വരും നമ്മളത്തെ വണ്ടിയും കാര്യങ്ങളും ഉണ്ട്. ചെലവ് തന്ന് ഇതില് പെടൂരാ അതെ വേറെ ആയിരിക്കും
ആഹ് അന്നെ ഞാനിപ്പോ ആഹ് പള്ളി കമ്മിറ്റിക്ക് പോവണ്ടേ ആരപ്പയാർ നാളെ വന്ന് നോക്കല് ഉണ്ടാവല്ലോ അപ്പൊ നാല് ദിസം ഉള്ളേല് നമ്മള് ഇപ്പെ ഒരു അടയാളം ഉണ്ടാവെ പെരുന്നാൾക്ക് പിന്നെ നാല് ദിവസെ ഉള്ളല്ലോ അപ്പൊ പള്ളി കമ്മിറ്റികാരോട് പിന്നെ ആൾക്കാരാ ആര് ഇതിനെ ഏറ്റെടുത്ത് നോക്കൂല കാരണം നല്ല പുല്ലാളോന്നും കിട്ടൂല്ല ഫൈനൽ ആയിട്ട് തീറ്റയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ലിസത്തിന് വേണ്ടിട്ട് തീറ്റയും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആഹ് അല്ല നമ്മളിന്ന് അറുക്കുന്നതിന്റെ അറുപത് ദിവസത്തിന്റെ ഒരു ദിവസം മുന്നേ കൊണ്ടുവന്നാ പോരെ എന്നാ പിന്നെ ഞങ്ങക്ക് അത്രയും തീറ്റ കാര്യങ്ങളും കെറയുമല്ലോ
അല്ല അ നടക്കൂല അത്ച്ചോ ഇപ്പ ആൾക്കാരൊക്കെ കാണണ്ടായി പോലെ എല്ലാരും ഓളെ കൂട്ടി എന്താ എടുക്കണ പൈസ എല്ലാരും സ്വരൂപിച്ച പൈസയല്ലേ അപ്പൊ ഒരു ഏതൊക്കെ ആടാള വാങ്ങിയത് എനിക്ക് അറിയാൻ പാടി രണ്ട് ദിവസ മുമ്പേ നമ്മള് എടുക്ക
രണ്ടു ദിവസം മുന്നേ വേണ്ട അപ്പൊ അത്രയും സ്ഥലം നിങ്ങക്ക് കൂട്ടുകയാ ചെയ്യാ ഏഹ് അതിനുള്ള തീറ്റന്റെ കാര്യങ്ങളും കൂടും നോക്കി നടത്തേണ്ടേ
അയിന് വേറെ പൈസ വരൂവല്ലേ
ഏഹ്
തീറ്റക്ക് വേറെ പൈസ ആഹ് എന്നാലും വാണ്ടേ അന്നാലും കെഴപ്പമില്ല കാരണം ആൾക്കാരെ എന്തിലും കണ്ടിട്ട് ഞാൻ ഒറപ്പിക്കേണ്ടി വരും കാരണം ആഹ് നാട്ടാര് പൈസ എറക്കണ കാര്യയില്ലേ അപ്പൊ ഓൽക്ക് എന്താലും കാണേണ്ടിവരും അല്ലേ
അല്ലെങ്കി നിങ്ങള് രണ്ട് മൂന്ന് വല്യ ആൾക്കാര് കൂട്ടി ഇങ്ങട്ട് ഇങ്ങട്ട് വരീൻ ഏഹ് നമ്മള് മാർക്കറ്റിക്ക് വരീൻ
ആഹ് നിങ്ങളപ്പോ ആഹ് ഇപ്പൊ സ്ഥലം എവിടെ പറയണേ ചന്ത എവിടെ ചന്ത ഇപ്പെ എവിടെയാണ് ചന്ത
ആഹ് നമ്മള് ചന്ത ഇവിടെ ടൗണിന്ന് ഒരു പത്ത് ഇരുപത് മീറ്റർ അപ്പുറത്ത് തന്നെയാണ്
അവിടെന്താ ബാങ്ക് എന്താ അവിടെന്താ അച്ചേക്കുന്നേ കൊത്തൂറിനുണ്ടോ
ആടാള് എന്താളിയ ആഹ് ഒളെ ഞാൻ പുറത്താണ് അവിടെ ആരും ഇല്ലാ തോന്നുന്നു അതുകൊണ്ട കാരം
ആഹ് പിന്നെ ആഹ്
ആഹ് വേറെ ഇങ്ങക്ക്
ആടല്ലാ ആടല്ലാതെ പോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവ അപ്പൊ ഞങ്ങള് പള്ളിക്കാൻ പറ്റി മൊത്തത്തിൽ തീരുമാനിച്ച ആടിനെ അറക്കണ എന്നാണ് ആഹ് പോത്തരെ എന്തേലും ഉണ്ടോ
ആഹ് പോത്തി ആണെങ്കി പോത്ത്ണ്ട് ഒക്കെ അമ്മക്ക്ണ്ട് നമ്മൾ ആടും പൂത്തും അതേമാരി രണ്ട ഒട്ടക ഒക്കെ ഉണ്ട്
ഏ ഒട്ടൊക്കെ ഉണ്ടോ
ഒട്ടക മാണേ ഒട്ടക ആക്ക പക്ഷെ ഒട്ടകത്തിന് നമ്മള് ഒരു മാസം മുന്നേ നമുക്ക് ഇത് കിട്ടണം പറയേണ്ടി വരും എന്നാള തന്നെ നമ്മള് ഇവിടെല്ല പുറത്തുന്നാണ് കൊറണെ ആഹ് ഇവിടെണ്ട് ഇ ഇല്ലത് രണ്ട് ചെറുത ചെറീയെ കുട്ടിയള
ആഹ്
ഇ നമ്മള് കൊടുക്കണില്ല നമ്മള് വ വളർത്താന അങ്ങാണ്ട് കൊടുന്നതാണ് വൽതായിട്ട് വിക്കാര്തിയാണ്ട് ആഹ് ഇങ്ങക്ക്ന്താ വണ്ടോ
ഞ ഞാൻ അന്വേഷിച്ച് ഞാൻ കര്ത്യെനി കുറച്ച മുമ്പ് എന്താച്ചാല് ഞാ പ്പര് ഏ കേൾക്കുന്നില്ലേ വ്യക്തമായി കേൾക്കുന്നില്ലേ
ആഹ് പറയ് പറയ്
ഞാനേ ഇപ്പൊ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു നാല് അഞ്ച് ആടിനെ നമ്മള് വാങ്ങണം കര്ത്ണ്ട് അപ്പൊ അതിലും കാര്യങ്ങളെന്തൊക്കെരം
എന്തിന്റെയാന്ന് അറിയൂല്ല
അപ്പ പള്ളിക്ക് വാങ്ങണ്ടല്ലോ അതോടൊപ്പം എനിക്ക് വീട്ടില് വളർത്താൻ വേണ്ടീട്ട്
ആഹ് വീട്ടിൽ വളർത്താനോ ആഹ് അപ്പൊ നിങ്ങള് വൾ എച്ചുന്നുണ്ടെങ്കിൽ എന്താ വെച്ചാല് ഇതിന്റെപ്പം തന്നെ കൂട്ടി വാങ്ങാണെങ്കിൽ നിങ്ങക്ക്അത്രയിം എന്താ വേറെ കുറച്ച് കിട്ടും കാരണം ഒരു നാ മുപ്പത് ആ ആട് വാങ്ങ്ണ്ടല്ലോ അപ്പോ മുതലാളി എന്തായാലും അതില് വേറെ നമ്മളല്ല ഇതി ഇതിന്റെ മുതലാളി നമ്മളല്ല നമ്മളിത് നോക്കി നടത്തുന്നത് മാത്രേ ഉള്ളൂ
മുതലാളിനോട് പറയാണെന്നുണ്ടെങ്കി കുറച്ച് കൂടി പൈസ കുറച്ച് കിട്ടും ഇതിനിപ്പം ഇന്നലെ കൂട്ടി വാങ്ങണെങ്കി ആഹ് അങ്ങനെ വാങ്ങായിരിക്കും ഒന്നൂടി നല്ലത്
ആഹ് ഞാനിപ്പൊ പരസ്യം കണ്ടിപ്പോ എന്താ നിങ്ങളിപ്പോ വളർത്താനും സൗകര്യം കാര്യങ്ങളൊ നിങ്ങളന്നെ ചെയ്തു തരുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ
ആഹ് നമ്മള് കൂടുന്തൊക്കെ നമ്മള് കെട്ടി തരും ആഹ് ആട് കൂട്തൊക്കെ കെട്ടി തരും പിന്നെ ആഹ് കൂടുന്നക്കെ കെട്ടി തരും ഫുഡ് ആടിന് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ നിങ്ങള് വേറെ പുറത്ത്നിന്ന് പൈസ എടുത്ത്ങ്ങാണ്ട് വാങ്ങേണ്ടി വര
ആഹ് വാങ്ങേണ്ടി വരൂല്ലേ
ആഹ് ഭക്ഷണം എന്താ വെച്ചാലെ നമ്മളിപ്പോ ഇവിടുന്ന് കൊണ്ടിരുന്നിട്ട് എന്താ അവിടെ കിട്ടുമ്പോ എന്തായാലും രണ്ടു ദിവസം നല്ല ഭക്ഷണം കൊടുക്കേണ്ടി വരും
പിന്നെ ഇപ്പൊ പെരുന്നാൾക്ക് ഇറക്കുന്ന നാടാളെ എന്തായാലും നല്ല വിഷാദിലാണ്ടെ കാരണം ഈ ഇറങ്ങിത്തൂങ്ങിയാണത് കാരണം നാട്ടാര് കണ്ടാന്തേലുക്കെ പറയും അപ്പൊ എന്തായാലും നല്ല ഉഷാറുള്ള
ഇങ്ങളിന്ന് ഇവിടെ ചന്തയിൽ വന്നിട്ട് നോക്കിക്കോളീന്ന് ഇണ്ട് പറ്റാണി നോക്കിയാ മതില്ലോ പറ്റുന്ന ആടാളെ നോക്കി കണ്ട് കൊണ്ടോവാം
അതിന് ചന്തയിൽ വരാന് പക്ഷെ ഞാൻ നാട്ടിലില്ല അതാണ് പ്രശ്നം ഇപ്പൊ നോക്കി നടത്താൻ പറ്റിയ രണ്ടാൾക്കാര് ആരുല്ല നാട്ടില് അപ്പൊ നിങ്ങള് നാട്ടിലാരുമില്ല കമ്മിറ്റിക്കാരെ ഞങ്ങളിപ്പോ കുറച്ച് വിദേശത്താണ് വേറെ ചന്തിക്ക് വേറെ വന്നക്കാണ്
ആഹ് അപ്പൊ അറവിന് നാട്ടിലുണ്ടാവില്ലേ നിങ്ങള്
ആഹ് നാട്ടിൽക്ക് അന്ന് വരും പക്ഷെ നിങ്ങളെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ആഹ് നാട്ടിൽക്ക് എത്തിച്ചുമ്പത്തിന് ഞങ്ങൾ എത്തൂല. അപ്പൊ ഞാനിപ്പോ അനിയനാ പറഞ്ഞേക്കാ അപ്പം കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാരാണ് അപ്പൊ ഓനെ എന്തേലും നോക്കിക്കോളും.
ആഹ് ആരെങ്കിലും അറിഞ്ഞിട്ടിക്ക അയച്ചിട്ട് കാര്യമില്ല ഇങ്ങനെ ഇതിനെ കുറിച്ച് ഇങ്ങാണ്ട് അറിയണ നോക്കിയാൻ വെയ്ക്കു ണോലെ അയക്കണം. അനിയന് നോക്കാം വെയ്ക്കോ
ആഹ് കുഴപ്പമൊന്നുല്ല വല്ല പരിചയം ഇല്ലെങ്കിലും കണ്ടാ മനസ്സിലാവും അതിനൊക്കെ അന്തണ്ട്
എന്നാലും ഈ ഒടുവും മുറിവും ഒന്നും ഇല്ലാത്തതിനെ നോക്കിയാൽ മനസ്സിലാവുല്ലോ.
ആഹ്
ആഹ്
അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കാനേ
ആഹ് അല്ല ഇങ്ങളെ വീട് എവടെങ്ങട്ട് വര് നേ പള്ളിന്റെ അടുത്ത് തന്നെ ഇങ്ങള് ഇബട്ക്കല്ലേ എന്താ ജുമുഅത്ത് പള്ളിന്റെ ആഉട്ക്കല്ലേ
ആഹ് അതെ അതെ
ആഹ് അയിന്റെ അട്ത്തന്നേ വീട്
ആഹ് വീട് അവിട്തന്നെണ്
അഹ അപ്പൊന്നാ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യാലെ ഇന്നാ
ആഹ് ഇങ്ങള്പ്പാ എന്നാ ഒഴിവ്ണ്ടാവാ ഞാപ്പം അനില അങ്ങട്ട് പറഞ്ഞയക്കണെങ്കി എന്നാ പറ്റാ
ഇനിയിപ്പോ നാളെ ഇണ്ടാവൂല നാളെ ലീവാക്കാരം നാളെ ഞാഇണ്ടാവൂല വേറെ ഒരു രണ്ട് ബായളുണ്ട് അവരടുത്ത് പറഞ്ഞയച്ചിട്ട് കാര്യല്ല അനിയന് എന്താ ഭാഷ അറിയല്ണ്ടാവൂല്ല അവർക്കും മലയാളം നേരെ അറീല്ല ആഹ് ആഹ് അവർക്കും മലയാളം നേരെ അറീല്ല
ആഹ്
അല്ലെങ്കി നാളൊര് വൈകുന്നേരൊക്കെ ആകുമ്പോക്ക് ഞാ എത് ത്തു കാരം ഏ ഞാന് ഇബടെ പൊർത്ത്ന്നേ കൊറച്ച് ആടാളെ നോക്കാൻ പോകുന്നുണ്ട്. ഏഹ് അതുള്ള അതിനുള്ള തീറ്റിം നമ്മള് പൊറത്ത്ന്ന് പൊറത്ത്ന്ന് കൊണ്ടരലാണ് അതാ പറഞ്ഞത് ഇങ്ങള് എന്തേലും തീറ്റക്കൊക്കെ ആവശ്യണ്ടെങ്കി മുൻകൂട്ടി പറയെണ്ടിരും. നാളമ്മക്ക് കൊണ്ടാൻ പറ്റിയ ആഹ് അപ്പൊ അതിന് വേണ്ടി പോകുന്ന്ണ്ട്.
ഇൻ്റെ വെല്ലിപ്പാക്ക് കൊറച്ച് കൃഷി സ്ഥലണ്ട് അപ്പൊ നിങ്ങളിപ്പോ ഒരുപാട് ആടളെ വളർത്തുമ്പോ ഇതിന് കാട്ടൊക്കെ എന്താ കാട്ടല് നമ്മക്കിപ്പോ കൃഷി സ്ഥലത്ത് കെറക്കാൻ പറ്റോ?
കൃഷി സ്ഥലത്ത്ക്ക് പറിയുമ്പോ ഇതിപ്പോ ആടാള്ത്തല്ലേ നമ്മളെ ഈ കോയി കാഷ്ടം പോലല്ലല്ലോ ഇതിന് പൈസ എടുത്തുന്ന് അത്യാവശ്യം നല്ലോം വെലകിട്ട്ണ സാധനണ് ഈ ആടിന്റെത് ഏഹ് മറ്റേ കോഴി കാഷ്ടൊക്കാണെങ്കി നമ്മക്ക് വല്ലാതെ പൈസ കൊടുക്കണ്ട ഇത് അത്യാവശ്യം പൈസ കൊടുക്കണം നമ്മള് വെറുത കൊടുക്കലൊന്നൂല്ല ഏ ഇന്നാല് ഇങ്ങള് വെറുത കൊടുക്കൂല വെറുതെ ഇത് എവടിം കൊടുക്കൂല ഇതെന്തയിച്ചാല് അത്യാവശ്യം നല്ലോം ജൈവ വാളാണല്ലോ ഈ ആടിൻ്റത്
ആഹ് അതെ അതെ
ആഹ് നിങ്ങള് വേണെങ്കി കൊറ്ച്ച് തരാ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന കൊറച്ച് തരാ.
ആഹ്
ഇങ്ങള് വാണെങ്കി പറ്ഞ്ഞാ മതി വിളിച്ചാ മതി
ആഹ് ഞാന് വല്ലിപ്പാനോടൊന്ന് അന്വേഷിച്ചു നോക്കട്ടെ കാര്യങ്ങളൊക്കെ.
മാസാവസാന ആയിങ്ങാണ്ടാണ് മാറ്റല് ഏ ക്ലീനും കാര്യങ്ങളും മാസാവസാനം ആയിങ്ങാണ്ടാണ് ഇണ്ടാവല്.
ആഹ്
പ്പോ ഞാപ്പം പറഞ്ഞമാതിരി ഇനി ഇപ്പൊ എന്തായാലും അട്ത്ത ആഴ്ചങ്ങ ണ്ടാവിമു അയിന്റെ മോള്ത്താഴിച്ചെ ആയിങ്ങാണ്ടൊക്കെ ഇണ്ടാവും
ആഹ്
ആഹ്
ഏതാലും ഞാന് അന്വേഷിച്ച് നോക്കട്ടെ
ആഹ് ഇങ്ങള് അന്വേഷിങ്ങാണ്ടേ വേണന്ന്ണ്ടെങ്കിലും വേണ്ടാന്ന്ണ്ടെങ്കിലും ഈ നമ്പറ് ലന്നെ വിളിച്ചാണ്ട് പറയഞ്ഞെട്ടില്ലേ ഞമ്മള്. കാര്യങ്ങള് അയിനൻസരിച്ച് നിക്കാനാണ്
ആഹ് ശെരി ഞാൻ വിൾച്ചാളെ ആഹ്
ബെന്തെല്ലു ഇങ്ങള് എന്തായാലും മൊതലാളിക്ക് അയച്ചൊട്ത്ത്ക്ക്ണ് ഇങ്ങളെ നമ്പറ് ഏഹ് ഇഞ്ഞ് അപ്പൊ അതവാഞ്ഞ് ഇഞ്ഞ് വിളിക്കുമ്പ ഇങ്ങളെ ഈ നമ്പര് ചെലപ്പോ മൊതലാള്യേക്കാരം ഇട്ക്ക. അപ്പൊ മുതലാളി നേരിട്ട് കാര്യങ്ങൾ സംസാരിക്ക ഒന്നുകൂടി എന്താ വ്യക്തമായിങ്ങാണ്ട് കാര്യങ്ങ കാര്യങ്ങള് മനസ്സിലാക്കാൻ കഴിയും
ആഹ്
ആന്ന ആഹ് ആഹ് ന്നായിക്കോട്ടെ ഇന്നാ വേറെ പ്രത്യേക ഒന്നുല്ലല്ലോ ആഹ് ഇന്നാ ശെരി
ശരി